ഹലോ ആ ഹലോ ആ ഉണ്ടല്ലോ കേ ന്നുണ്ട്
ആ സുഖായിട്ടിരിക്ക്ണു സുഖായിട്ടിരിക്ക്ണു
എന്തോ
സുഖായിട്ടിരിക്കുന്നു ചൊമെണ്ടോ?
ആ ഒരു ഒ രണ്ടു ദിവസം കൊണ്ടൊരു ജലദോഷം
ആ ഈ മഴക്കാലം തൊടങ്ങുമ്പോള്ളൊരു ജലദോഷം ണ്ടാവൂലെ
പക്ഷെ മന മഴയ നനഞ്ഞതായിട്ടൊന്നും ഓർക്കുന്നുല്ല ഒന്ന് രണ്ട് തവണ തുമ്മി ആ അതെ അതെ
എന്താ ചെയ്യണേ ആള്
ഞാന് ഹോസ്പിറ്റലിൽ വർക്ക് യ്യാ
ഹോസ്പിറ്റൽലാ നേഴ്സാ ഉം ഹോസ്പിറ്റലില അതോ വീട്ടിലോ
ഹോസ്പിറ്റൽലാ
ആഹ് ഒരാഴ്ച രാത്രി ഒരാഴ്ചയിൽ പകലും അങ്ങനെയാവും
അങ്ങനെയല്ല ഒരു സെവന്ത് ഡേ നൈറ്റ് ചെയ്യണം അല്ലാതെ ഒരാഴ്ച- ഇല്ല ഒന്നുമില്ല
ആഹ് പിന്നെ ഒരു മാസം- പിന്നെ ഒരു മാസത്തില ആകേ ഏഴ് ദിവസം രാത്രി
ആഹ്
ആഹ്
വീട്ടിലപ്പൊ ആരൊക്കെയള്ളേ
വീട്ടില് അമ്മയുണ്ട് മക്കളുണ്ട് ഹസ്ബൻറ് ഉണ്ട്
കുട്ടികള് വലുതായതാ ചെറിയ കുഞ്ഞു കുട്ടിയളൊന്നും ഉണ്ടാവൂലല്ലെ ആഹ്
ഒരാൾ എട്ടില്
എട്ടാം ക്ലാസ്സില
ആഹ്
എത്ര രണ്ട് കുട്ടികളാ
പിന്നെ അവിടെ എന്തൊക്കെയുണ്ട് വിശ് വിശേഷം
ഇവിടെ ഒക്കെ സുഖായിട്ട് ഇരിക്കുന്നു എനിക്ക് മൂന്ന് കുട്ടികളുണ്ട് മൂന്നാളും- സ്കൂളിലൊക്കെ പോണ്
ആ ആ സ്കൂൾ തുറന്നല്ലോ എല്ലാവരുടെയും സ്കൂള് തുറന്നില്ലേ ചില സി ബി എസ് ഇ സ്കൂളുകളൊക്കെ നാളെയും പത്താം തീയതി ഒക്കെ തുറക്കുന്നുള്ളു
ആ ഇവരടെതെ ഒക്കെ തുറന്നു ഇവരൊക്കെ സാധാ നമ്മള- സാധാ ഗവൺമെന്റ് സ്കൂളിൽ തന്നെ പോനുണ്ട് ഇന്നല്ലെ തുറന്നു ഇന്നലെ ഉച്ച വരെ ഉണ്ടായിരുന്നു ഒന്ന് ഫുള്ളായിട്ടുണ്ട്
ആആസ്കൂൾ ബസിലാണോ വരുന്ന അതോ നടന്ന് വരുവോ
ഒരാള് ചെറിയ ആള് മാത്രം സ്കൂൾ ബസ്സ് പോകും ഒരാ മൂത്ത ആള് ഇവിടെ നടന്ന പോവാനുള്ള ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നാൽ മതി ഇവിടെ അടുത്ത് തന്നെയാണ്
ആആ അന്നേരം അടുത്തണെ പിന്നെ നടന്ന് പോകാനുള്ള ദൂരേള്ളൂ ട്യൂഷൻ കഴിഞ്ഞങ് പോ - പോവൂല്ലേ അതോ ആ സ്കൂളിന്റെ അടുത്ത് തന്നെയാണോ ട്യൂഷൻ?
ആ സ്കൂളിന്റെ അടുത്ത തന്നെ ട്യൂഷൻന്റെ മൂത്ത ആളെ സ്കൂള് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു ഇപ്പ സി എ ക്കാണ് രണ്ടാമത്തെ ആളിപ്പോ എ എ എസ് എസ് എൽ സി കഴിഞ്ഞു ഇനിയിപ്പോ കിട്ടിട്ട്- വേണ്ട അലോ്മെന്റ് ഒക്കെ വന്നട്ട് വേണ്ടേ
ആആ ആ
അപ്പൊ ആ ഓളിപ്പോ പോണില്ല ഇനി കിട്ടിയിട്ടൊക്കെ ആണല്ലോ ഇവിടെ
ആ അവർക്ക് ആഓ ജൂലൈ പകുതിയക്കെ ആവായിരുന്നു രിക്കും അലൗട്ട്മെന്റും എല്ലാം ആ ആ കഴയും സി ഐക്ക് പഠിക്കുന്ന ആള് നാട്ടിൽ തന്നൊണോ അതോ പുറത്താണോ
ആ അല്ല അവന് ഹോസ്റ്റലിൽ നിന്ന് പഠി ഇപ്പ പിന്നെ ഓൽക്ക് മെയിൽ നലെ എക്സാം ഇന്നിപ്പോ ജൂലൈല ഒക്കെയാണ് അതിന്റെ റിസൾട്ട് വരുള്ളൂ
ആ ആ ആ ഇഷ്ടപ്പെട്ടടുത്ത് എക്ക ആണോ അതോ
ആ അവനെ ഇഷ്ടപ്പെട്ടന്ന അ ആദ്യം ജേയിക്ക ഒന്ന് റിപ്പീറ്റ് ചെയ്തോക്കി അപ്പൊ എനിക്ക് നല്ല കോളേജ് അതിലൊന്നും അഡ്മിഷൻ കിട്ടാ മാത്രല്ല അ അങ് ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പൊ പിന്നെ ഈ ചെറിയ കോളേജിലൊന്നും പോയി ട് കാര്യഇല്ലാ
ആആ ആ ആ ആ കാരണം അവ ഇഷ്ടപ്പെട്ട് എട് ത്തില്ലെങ്കി വലിയ പാടാണല്ലോ പേപ്പർ അത് എഴുതി എടുക്കവാന്നുള്ള
ആ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൽ തന്നെ ഒരു എക്സാമും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പറയുന്നുണ്ട് ലോവറിന് എക്സാം ഭയങ്കര പ്രശ്നമായിന്ന് പറയുന്നുണ്ട്
ആഹ ഹഹ ഹ
ഇനിപ്പ അഥവാ പോയ എല്ലാ വിഷ യം അത്
ആ അതെ അതെ ഇതിന് അങ്ങനെ ഒരു പ്രശ് പ്രശ്നമുണ്ട്
ഉം പോയ വിഷയം മാത്രം എഴുതിയാൽ മതിങ്കി അത് മാത്രം പടിച്ചാ മതിയല്ലോ. ഇതിപ്പോ എല്ലാം പഠിക്കണ ആദിക്കന്ന്
മഴയുണ്ടായിരുന്നോ അവിടൊക്കെ
ഇവിടെ ഇന്നും മഴയില്ല ഇന്നലെ കൊറഴ്ശൊക്കെ മഴ ഉണ്ടായിരുന്നു. പക്ഷെ മഴ ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു മൂടി കെട്ടി നിക്കണോണ്ട്,
ആ ചൂട് ആ ആ് വെയില് ഇല്ലാതെ ചൂട് ഒരുമാ തിരി മു ഞ്ഞ അവസ്ഥയില്ലേ ആ ആ
ടായിട്ട് നിന്നരു ചൂടാവൂലോ.
ഓ ഹഹ
ഇങ്ങ ഇങ്ങനെ പൊരനോണ്ട് കുട്ട ട്ടികൾക്ക് അദ്യം തന്ന ശീലായതോണ്ട് കുഴ ണ്ടാവൂല്ലല്ലേ
ആഹ് ഇല്ലില്ല അവർക്ക് കുഞ്ഞിലെതൊട്ടെ ശീ ലവ അതോ ണ്ടത് പ്രശ്നല്ല
ആ കല്യാണം കഴിയുമ്പോളെ ജോലിക്ക പോണ്ടെരുന്ന
ആഹ് ആഹ് അതെ അതെ അതിന് മുമ്പേ പോകുന്നുണ്ട് അതുകൊണ്ട് അവർക്കത് അവര് ഞാന പൊരുത്തപ്പെട്ട് അതു ആയിട്ട്
ഇവിടക്കെ കുട്ടികൾക്ക് ഇങ്ങനെ എവിടക്കും പോവാത്തതോണ്ടേ
ആഹ് അവർക്ക് ആഹ് ആഹ് ആഹ് ആഹ് അതെ അതെ അങ്ങനെ ആവുമ്പോ അവർക്ക് പ്രശ്നം അത് അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല.
ആഹ്.
പിന്നെ വീട്ടില് പച്ചക്കറി കൃഷിയൊക്കെ ഒണ് ഉണ്ടോ അതോ കാട് കോഴി അങ്ങനെ എന്തെലു ഒക്കെ ഒണ്ടോ
ഇല്ലല്ല ഓ അങ്ങനെ കൃഷിയൊന്നും ഇല്ല കോഴിയൊക്കെ ആദ്യൊക്കെ ഇണ്ടായിരുന്നു. മക്കൾക്ക് ഇഷ്ടപ്പെടൂല്ല കോഴിയൊന്ന ണ്ടാവല്ലെ ഓൽക്ക് പിന്നെ കോഴിയാവുമ്പോ പിന്നെ അപ്പിടൊക്കെ ചെയ്യുവല്ലോ ആഹ്. പിന്നെ നമ്മൾ കൂട്ടി തന്നെ അടച്ച് വെച്ചാ അപ്പളും ഭയങ്കര സ്മെല്ലാവുലെ ഇവറ്റകൾ അതിൽത്തന്നെ ഇരുന്നാല്.
ആഹ് ആഹ് ആഹ് അല്ലെ ഇപ്പഴത്തെ അങ്ങനുള്ള വീ തുടസായ കൂടൊക്കെ ഉണ്ടല്ലോ ഇച്ചിരി പ്ലെയ്സ് നമ്മുടെ വീട്ടി ഉം മുറ്റൊക്കെ ഇച്ചിരി ഉണ്ടെങ്കി ഇച്ചിരി ദൂരോട്ടൊക്കെ ഒക്കെന്ന് ഏഹ് കാരണം ഏ അവർക്ക് വിഷവില്ലാത്ത നല്ല മുട്ടയൊക്കെ നമുക്ക് തന്നെ വീട്ടിലെക്കാടുക്കാര് ന്നുള്ള
ആഹ് അങ്ങനെ വലയൊക്കെ കെട്ടീട്ട് തൊടിയിലൊക്കെ വലയൊക്കെ കെട്ടീട്ട് തന്നെ നോ ഊ പിന്നെ വളർത്തീന്നത് പക്ഷേല് നായി ഷ് നായ്ക്കളെ ശല്യം ഭയങ്കരായ്
ആഹ് എല്ലേ ഇപ്പം വലയല്ലാതെ മറ്റേ കൂടുണ്ട് ലോ വലിയ ഇരുമ്പൊ ഇരുമ്പിന്റെ കൂട്
ആഹ് ആ അതൊന്നും വാങ്ങിച്ചിട്ടില്ല അതിന് ഭയങ്കര കാശു അല്ലേ വാങ്ങിക്കണം ന്ന്ണ്ടെങ്കിൽ തെ
ഏയ് വല്യ വെലയൊന്നൂല്ല
ആ
നമ്മുടെ കോഴിടെ വലിപ്പത്തിന ആഹ് ആഹ് കോഴിടെ എ എണ്ണത്തിനനുസരിച്ചുള്ള ഏ അതനുസരിച്ചൊക്കെ കിട്ടും ഒരഞ്ച് കോഴിയോ പത്ത് കോഴിയെ ഒക്കെ നമ്മുടെ വീട്ടാവശ്യത്തിന് ആഹ് നോക്കാനുള്ളയാ ഞാൻ ചെറിയൊരളവിൽ പൈസക്കെ കിട്ടീട്ടുണ്ട്. നവവീതി ചെയ്യുന്നവർക്ക് ഇതൊരു കാരണം അതൊക്കെ പുറത്തുന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങിക്കണ്ട.
ആഹ് ശരിയാണ് നല്ല മുട്ടയും ആഹ്
ഇതിപ്പൊ എന്തിനൊക്ക്യാ ആഹ് ആഹ് ആഹ് ഇപ്പം പിന്നെ കൂടുതലും തുറന്നു വിടുന്ന കോഴികളില്ല ആഹ് ഒ നായ്ക്കളോ അല്ലാതെ എന്തേലൊക്കെ പിടിച്ചോണ്ട് പോ കയല്ലേ രോഗങ്ങളും പണ്ട് കാലത്തെക്കെ ആയിരുന്ന് പറമ്പ് മൊത്തവും തൊറന്നു വിടുന്ന കോഴികള് ആഹ് ആഹ് ആഹ് പണ്ട് കാലത്ത് ഇല്ലില്ല നമു അത് വളർത്താനുള്ള സ്ഥാ സ്ഥലവുല്ല സാഹചര്യവും ഇല്ല.
ആഹ് ടൗണിലാ വീട്
ആഹ് അതെ അതെ നമുക്കെല്ലാം പൈസ കൊടുത്ത് വ വാങ്ങിക്കാ അതെ ഉള്ളൂ.
ആഹ് ഹസ്ബന്റെന്താ ചെയ്യണേ?
ത് തന്നെയാണ്
ഏഹ് ഒരേ ഹോസ്പിറ്റലിലാ?
അല്ല അല്ല
ആഹ്
ശ
പിന്നെ ഇങ്ങനെ രാത്രിയൊക്കെ പോരുമ്പോ രാത്രി ക്കേക്കുള്ള ഫുഡൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട്
ആഹ് അതെ ആഹ് എല്ലാ എടുത്തു വെച്ചിട്ടാ വരുന്നേ പിന്നെ എന്തേലും പപ്പെതുണ്ടെങ്കി അമ്മ എടുത്ത് കൊടുക്കും.
ഉം
ഉണ്ടെങ്കി ചെയ്തു കൊടുക്കും.
അപ്പൊ ഉറക്കെ ശരിയാവും ഇനിയിപ്പോ വീട്ടിലെത്തിയാ വീട്ടത്തെ പണിയൊക്കെ ഉണ്ടാവില്ലേ
ആഹ് അതാ അത് വലിയ ഒരു പ്രശ്ന ഉറക്കം പിന്നെ വീട്ടിൽ എന്തേലുംക്ക ജോലികളും യാത്രകളും ഒക്കെണ്ട് നോി ഉറങ്ങാൻ പറ്റത്തില്ല പിന്ന ഇവിടെ വന്നിരുന്നിട്ട് അതും പറ്റത്തില്ല
പകലാവുമ്പോ പലാവണ തേക്കരത്തില്ല സഖല്ലേ
ആ അതെ അതെ യൂട്ടബ സുഖം പകല പിന്നെ വീട്ടിൽ ച നമുക്ക് സ്വസ്ഥമായിട്ട് ഉള്ള സമയത്ത് കെട്ടന്ന് ഉറങ്ങാല്ലോ ഇതാവുമ്പോ അങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല ആ പേഷ്യന്റ് എപ്പോഴും വന്നോൊണ്ടിരിക്കുവല്ലേ
വലിയ ഹോസ്പിറ്റലാ
ആ മീഡിയം
ആഹ് അങ്ങനെ ഗവൺമെന്റ് ഹോസ്പിറ്റല അതോ മറ്റേ
അല്ലല്ല പ്രൈവറ്റ് ആ പ്രൈവറ്റ്
ആ ഉം പിന്നെ എന്തൊക്കെയാണ്
ഇങ്ങനെ ഡ്യൂട്ടിക്ക് വന്ന അതാ ഞാൻ പറഞ്ഞ പകല് പിന്റെ വീട്ടിൽ ചെല്ലുമ്പോ ജോലികളും ത്യാവശ്യം ചെയ്ത് തീക്കേണ്ട കാര്യങ്ങൾ ക്കെ അന്നേരം ഞാൻ വിചാരിച്ചു പട്ട് വിളിക്കാന്ന് പറഞ്ഞത് അതുകൊണ്ടാ
ആഹ് ആഹ് ശ ആ ഇങ്ങനെമ്മ പകലാണെന്നുണ്ടെ പിന്നെ രാത്രി രാവിലെ തന്നെ എണീറ്റ് പണിയൊക്കെ കഴിച്ച ഇങ്ങോട്ട് പോന്നാ മതില് പിന്നെ ചെല്ലുമ്പോ ഫ്രീ ആവലോ
തെ
മം
പക്ഷെ ഇതിപ്പം ആ ഞാനാ എന്നെന്നിട്ട് പിന്നെ വേണ ന്തൂട്ട്
ആ അമ്മക്ക് ജോലിയൊക്കെ ചെയ്യാൻ വെയ് വീട്ടു ജോലിയൊക്കെ അമ്മക്ക് വീട്ട് ജോലിയൊക്കെ ചെയ്യാ കയ്യൊയ്ക്കോ
ആഹ് കൊഴപ്പമില്ല എന്നാലും എല്ലാം ഒന്നും എടുക്കത്തില്ലല്ലോ
ആ
ഉ
പിന്നെ എന്തൊക്കേണ്ട്
ന്നാ പിന്നെ ശരി വിളിക്കാം
ആഹ് ശരി വിളിയ്ക്കാന്ന്